ഹലോ
ആഹ് കേക്കുന്നുണ്ടോ
ഉണ്ട്
ഉം തെരക്കിലാണോ
അല്ലാ
ഉം ആഹ് ആഹ് എന്താ പരിപാടി
ചാറ്ല്ലന്ന്
ചോറ്ന്നാ
ആഹ് അതെ ഇത്ര നേരത്തെ
ഏഹ് ഏയ് കൊള്ളാലോ എന്താ ചോർന്ന് താ ഇവിടെങ്ങനെരികുന്നു വിൾക്കത്തിച്ചിട്ടല്ലോ ഒള്ളു
ഓഹ് ഇവിടെയും വിളക്ക് കത്തിച്ചായിരുന്നു
ആണോ ആ ഗ്യാപ്പില് പോയി ചോറ്ന്ന്
അതെ
ആം ചോർണ് എന്താ കറി
തീയല്
തീയൽ അഹാ
മീൻകറി അവിയല്
കൊള്ളാലോ ഒരു സദ്യക്ക് ഇല്ലെന്നുണ്ടല്ലോ
അതെ പായസം ഉണ്ടായിരുന്നു പായസം കുടിച്ച് മത്തായി അപ്
ഏയ്
അപ്പം ചോറിലേക്ക് കടന്നു
ഉം പായസം കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചോറിലേക്ക് പിന്നെ ഉം കൊള്ളാം കൊള്ളാം എന്താ പരിപാടി ഉണ്ടായിരുന്ന അവ്ടെ
എവിടെയാ ആഹ് കോളേജിലാ ആഹ് ഇൻസ്റ്റിറ്റ്യൂട്ടില് പരിപാടിയായിരുന്നു
ഉം എന്തിന്റെ
അത് അതൊന്നും ഇല്ല പുതിയ പിള്ളേരിപ്പ- ജൂണൊക്കെ ആയില്ലേ
ഉം
ജൂൺക്കെ ആവുമ്പോഴത്തേക്ക് എന്തെങ്കിലും പ്രോഗ്രാം വെച്ചാലേ പിള്ളോര് വരുള്ളൂ
ഉം
അപ്പൊ പിള്ളാരെ പിടിക്കാനുള്ള പരിപാടി
ഉം അതിന് വേണ്ടിട്ട് പ്രോഗ്രാം വെച്ച നിന്റെ പരിപാടി എന്തേലും ന്ണ്ടായിരുന്നോ
ആ പിന്നെ എന്റെ ഒരു റാമ്പോ ഒക്കെ ഉണ്ടായിരുന്നു
ഏയ് കൊള്ളാലോ അവിടെ ഏതൊക്കെയെ കോഴ്സ ഉള്ളത് കോളേജില്
ഓയിൽ ആൻഡ് ഗ്യാസ് പിന്നെ എച്ച് ആറ് പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പിന്നെ കൊറച്ച് ഏതാണ്ടൊക്കെ ഉണ്ട്
ഉം നമ്മക്ക് ചെയ്യാൻ പറ്റിയത് എന്തേലും ഉണ്ടോ
ആറു മാസത്തെ കോഴ്സുണ്ട് ഇത് ഇതിന്റെല്ലാം ആറു മാസ- കോഴ്സും ഉണ്ട് പിന്നെ ഓൺലൈൻ കോഴ്സും ഉണ്ട് ഇതെല്ലാം
ആണോ
ഓൺലൈൻ ചെയ്യാൻ പറ്റും വൈന്നേരത്താണ് ക്ലാസ്സ് വരുന്നേ
ഓ അപ്പോ അതിന്റെ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നതോ
അതൊക്കെ അതൊക്കെ നമ്മള് നേരിട്ട് വന്ന് ചെയ്യണം അല്ലാതെ ബാക്കിയെല്ലാം ഓൺലൈനി നടത്തും ആഹ് ക്ലാസ് മാത്രം ക്ലാസ്സും എക്സാമും ഓൺലൈനിലായിരിക്കും ലാസ്റ്റ് എക്സാം ഉണ്ട് അത് ഓഫ് ലൈൻ ആയിട്ട് വന്ന് എഴുതണം ഓൺലൈന ആയിട്ട് എഴുതാം
ഉണ്ട് അപ്പൊ അറ്റൻഡൻസിന്റെ ഒക്കെ ആ ക്ലാസിന്റെത്
ഓയ്യോ അറ്റൻഡൻസ് ഒക്കെന്റെ പൊന്നേ അറ്റൻഡൻസ് ഒക്കെ തോ തൊണ്ണൂറ്റിയേഴ് ശതമാനം അറ്റൻഡൻസ് ആണ്
തൊണ്ണൂറ്റിയോ ഉം അല്ല അവിടെ വന്ന് ചെയ്യണെങ്കിലേ ആറുമാസത്തെ കോഴ്സ് എന്തെങ്കിലും ഉണ്ടാവോ
ഉം ഇതെല്ലാം ആറു മാസമായിട്ടും കോഴ്സ് എടുത്ത് ചെയ്യാം നമക്ക് ഞാൻ ഒരു കൊല്ലത്ത് കഴിയാറായി ഇനിയൊരു പത്ത് പതിനഞ്ച് ദിവസം കൂടെ
ഉം എക്സമ ഒക്കെ തുടങ്ങിന്നിട്ട്
അയ്യോ എക്സാം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ സത്യാവസ്ഥ അറിഞ്ഞത്
ആഹ്
ഇതിന്റെ എല്ലാം കൂടെ ഒരെ എക്സാമും കൂടെ ഉണ്ടന്ന്
ഓ ഇഞ്ഞും പഠിക്കണോ
ഇനിയും പഠിക്കണം
ഉം എന്താണ്ല്ലേ
അത് പഠിക്കുന്നല്ല ന ന ഡിഗ്രിക്ക് പഠിച്ച് ഡിഗ്രിക്ക് പഠിച്ചപ്പോ നമുക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്ത ആപ്പ്ല്ലേ
ആഹ്
അയ് അതുപോലെ ഒരു ആപ്പ് ഇറങ്ങാറായപ്പോ ഇവര് കണ്ടുപിടിച്ച്
ഓ ഇനിയിപ്പോ ഒരാളത്
അറ്റന്ൻസൊന്നും കുഴപ്പില്ല ആ ആപ്പിനകത്താണ് പരീശ
അയ്യോ
നെറ്റ് ഇയർ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ സാധാരണയില്ല ഓൺലൈനിലൊക്കെ എക്സാം എഴുതലേ ലിങ്ക് വരുന്നു ബാക്ക് റങ്ങുന്നു നമ്മൾ ഗൂഗിള് പോയി സെർച്ച് ചെയ്യുന്നു അങ്ങനെ അത അതായിരുന്നു ഈ സാധനം ക ഇപ്പൊ അതിനൊരു തീരുമാനമായി ബാക്ക് ഇറങ്ങ കഴിഞ് കഴിഞ്ഞാ ഈ ഫോണിനകത്തുന്ന് സൗണ്ട് വരും ഇല്ലെങ്കിൽ റിപ്പോർട്ടട് ന്ന് പറഞ് കാണിച്ചിട്ട് എവിടെ വെച്ചാണോ നമ്മള് ബാക്ടായ് പോയത് അവിടെ വെച്ച് സബ്മിറ്റ് ആവും
ആ വോ ഹോ
ഓ എട്ട് നില പൊട്ടാം
പ്രശ്നമാണ്
അത് എന്ത് ചെയ്യാനാ കറക്കിക്കുത്തി അങ്ങെഴുതും കൃഷ്ണന്ന് വിചാരിച്ച് ഉം
എല്ലത്തിന്റെ കൂടി ഇതുവരെ പഠിച്ച മുഴുവൻ സാധനത്തിന്റെ എക്സാം ആണോ അത്
ഉം ഓരോ മോടുള്ണും ഓരോ എക്സാംമാ
അപ്പൊ എത്ര എക്സാം എഴുതണം
ഇപ്പൊ ഞങ്ങൾ ഒമ്പത് എക്സാം കഴിഞ്ഞു ഇനി ഒരു മെയിൻ എക്സാം കൂടെ ഉണ്ട് ഇതുവരെ പഠിച്ചതല്ലാം കൂടെ ചെറുത്തിനി ഒരു എക്സാമും കൂടെ ഉണ്ട്
അഹു കൊള്ളാം
അത് മാ അത് മാ അ ഇപ്പ ശരിക്കും പഠിക്കുന്നുണ്ട്
അത് മാത്ര അല്ല അത് മാത്ര ആയി രുന്നെങ്കിൽ കൊഴപ്പല്ലിയ
ഉം
ഈ ഓരോ എക്സാം കഴിയുമ്പോഴും വൈവെണ്ട്
ഹാ ഹ ഹ ഒര് എക്സാം അങ്ങോട്ട് കഴിയുന്നു പിറ്റേ ദിവസം വൈബ എക്സാം കഴിയുന്നു പിറ്റേസം വൈവ അതിലും കോമഡി ഉണ്ട്
ഉം
ഒരു ഒരു പ്രസന്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഗ്രിക്ക് പടിക്കുന്ന സമയത്ത് പേടിച്ച് വിറച്ച് കയ്യും കാലം വിറച്ചാ ഞാൻ ഇപ്പ സ്റ്റേജിൽ കിടന്ന് വിളയാടുക അൻജോസ് ത്തെ ക്ലാസ്സില് ഇപ്പനിക് ശീലായി അഞ്ചു ദിവസത്തെ ക്ലാസ്സില് നാല് ദിവസം മിസ്സുമാര് എടുക്കും മിസ്മാര് പഠിപ്പിക്കും അഞ്ചാമത്തെ ദിവസം നമ്മൾ പഠിപ്പിക്കണം
ഏ അപ്പൊ ഈ പഠിപ്പിക്കേണ്ടത് എന്താന്നുള്ളത് പറയോ
ടോപ്പിക്കവര് തരും ടോപ്പിക്കും തരും ഉം പിന്നെ അയിന് പറ്റിട്ട് പഠിക്കണം അപ്പം എന്താ ചെ യ്യാ ഉം ഇങ്ങനെ ഇരിക്കും കൊറെക്കെ പഠിപ്പിച്ചതോർമ്യില്ലല്ലോ ഇന്ന് പഠിപ്പിക്കും ന്നാള നോ എന്തായാലും ഓർമ്മ കാണുല്ലല്ലോ.
ആ സ്വാഭാവികം
പിന്നെ ചാറ്റ് ജിബി ജെമിനി ഇതൊക്കെ ഉണ്ടായോൻണ്ട രക്ഷ വായിച്ചു പഠിച്ചാ മാത്രം പോരാ.
ആഹ്
ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഒരു പി പി റ്റി റെഡി ആക്കണം.
മ് കാ
പി പിറ്റി റെഡി ആക്കി റെ മിയുടെ വലിയ ഒരു ടി വി ഉണ്ട് എല്ലാ ക്ലാസ്സിലും.
ആഹാ മറ്റേ പെന്നൊക്കെ വെച്ചിട്ട് എഴുതാൻ പറ്റുന്ന അതോ ആ വാ
അതിങ്ങനെ കണക്ട് ചെയ്ത് അതില് എക്സ്പ്ലെയിൻ ചെയ്ത്. ഇത് അങ്ങനെയാണ് ഇത്ങ്ങനെയണെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അപ്പോഴായിരിക്കും കൂടെള്ളതുങ്ങളൊക്കെ അല്ല അത് അതെന്താ സാധനം? അതൊന്നകൂടെ പറഞ്ഞു തരോ ആ അത് അത് അവര് ചോദിച്ചില്ലെങ്കിൽ മിസ്സ് ചോദിക്കും.
ആ ഒന്നെങ്കിൽ അവര് അല്ലെങ്കിൽ മിസ്സ് അങ്ങനെയാ
പിന്നെ അങ്ങനൊക്കെ അങ് പോകും. ഇപ്പൊ കഴിയാറായി ക ഫൈനൽ ഇന്റർവ്യൂവിന്റെ ക്ലാസ് നടക്ക്ന്ന്.
ഇന്റർവ്യൂ എടുക്കുമ്പോ എങ്ങനെ സംസാരിക്കണമെന്ന് പഠിപ്പിക്കുന്നോ?
ആഹ്‌
ആ
ഈ ഈ ഒരാഴ്ച അതിന്റെ ക്ലാസ്സാ അപ്പൊ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ലാസ്റ്റ് ഇന്റർവ്യൂ മോക്ക് ഇന്റർവ്യൂ കഴിയും.
അത് കഴിഞ്ഞിട്ട് പ്ലേസ്മെന്റിലേക്ക് കടക്കും.
ആ ആ പിന്നെ ജോലിക്കാരിയായില്ലേ?
അതെ- ചൂടു ചൂടു ടൂടു ക്കെ എന്താണ് നിനക്ക്?
അല്ല അങ്ങനെയാണല്ലേ ജോലിക്ക് കേറിട്ട് വേണം വരാൻ.
ആ ജോലിക്ക് കേ ഓ ഞാനിന്ന് നട്ടന ആണ ഇപ്പൊ കറങ്ങി ക്കുന്നത് എത്ര സി ബി ഇപ്പൊ ഞാൻ കറക്ട് ചെയ്തന്നറിയാവോ? ആദ്യം ആദ്യം ഒരു സി വി സെറ്റ് ചെയ്തേ അപ്പൊ അ അതില് ഡബിൾഷെയ്ഡ് വന്നണ് പറഞ് അവര് റിജക്ട് ചെയ്തു രണ് രണ്ടാമത് ഒരു സീ വി ഞാൻ ചെയ്തു.
ഉം
ബാച്ചിലർന്റെ സ്പെല്ലിങ്
മറി
ആ അയ്യോ എഴുതിയപ്പൊ കറക്റ്റ് ആയിട്ട് എഴുതി.
ഉം
ടൈപ്പ് ചെയ്തപ്പോലും മലയാളത്തിൽ നമ്മള് ബാച്ചിലർ. എന്ന് വരത്തില്ലേ ചേച്ചയ്യല്ലിയ അങ്ങനെ എഴുതി വെച്ച്.
ആ ഹൗ
അവിടെ റിജക്ട് പിന്നിം തിങ്കളാഴ്ച പുതിയത് കൊണ്ട് ചെല്ലണം.
ഓ സി വിയും എങ്ങനെയാ സി വി ഏതിലാ എടുക്കുന്ന?
സി വി നമ്മളെ അവര് പഠിപ്പിച് തരും ഒന്നെങ്കിൽ നമ്മക്ക് അത് എന്താ എം സ് വേൾഡിൽ ചെയ്യാം
പഠിച്ചോ എം എസ് വേടിൽ ചെയ്യാൻ
ആഹ് അതൊക്കെ അറിയാം കുത്തിയിരുന്ന് ചെ ഏത് നോർമൽ സിബി അല്ലേ എ ടി എസ് മോഡൽ വേണം ഇപ്പം സിസ്റ്റം എല്ലാം എ ടി എസ് മോഡൽ അല്ലേ കളക്ട് ചെയ്യുന്ന
ആഹ്
അപ്പൊ എ ടി എസ് മോഡല് വേണം
ഉം
അപ്പോ ഏഹ് ഇല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന നമ്മളിപ്പോ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒരു സൈസില് പോലും ഡിഫൻസ് അല്ലെങ്കിൽ ഫോണ്ടിൽ ഒരു ഡിഫൻസോ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ അവരത് റിജക്ട് ചെയ്യും ഉം അങ്ങനെ അതിന്റെ ഒരു പ്രശ്നം
ആഹ് ആഹ് അല്ല ഈ എം സ് വെഡില് ഈന്ന സമയത്ത് തന്നെ മറ്റേ എന്താ ഇത്ര സ്പേസ് വേണം ഇത്ര സ്ഥലത്തെ എഴുതാൻ പറ്റുള്ളു അങ്ങനൊക്കെ സെറ്റാക്കണ്ടേ
ഉം അതാ അത് അവര് പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പം പതിനഞ്ചാണ് നമ്മള് ബോൾഡ് ലെറ്റേഴ്സിന് എടുക്കുന്നതെങ്കില്
ഉം
ബാക്കി ടൈപ്പ് ചെയ്യുന്നേനും പതിമൂന്നേ കാണാവൂ
ആഹ്
അതി കൂടുതൽ കാണരുത്
ഓഹ് ഓഹ്
ഉം അങ്ങനൊണ്ട്
അങ്ങനൊക്കെ കൂടിയാണല്ലേ
ഉം
ഉം
ഇല്ലെങ്കിൽ പിന്നെ എന്താന്നറിയാമോ കാൻവേ ഇല്ലേ
ക്യാൻവാ ആഹ്
ഉം അതില് ചെയ്യണം
ഉം ക്യാ ക്യാൻവേല് മറ്റേ അത് കിട്ടൂല്ലെ ഒരു ഫോർമാറ്റ് കിട്ടൂല്ലേ
ആഹ്
ചെയ്യാൻ
ഉം അതിനാത്ത് നമ്മുടെ സി വി ചെയ്യരുന്ന സമയത്ത് നമ്മള് എന്ത് ചെയ്യണം നമ്മുടെ ഫോട്ടോ വെക്കരുത്
ഉം
ഉം ഫോട്ടോ വെക്കരുത് പിന്നെ നമ്മള് ഇത് കൊടുക്കൂല്ലേ പ്ലേസ് ഇമെയിൽ ഐ ഡി ഫോൺ നമ്പര് പ്ലേസ് ഒക്കെ കൊടുക്കൂല്ലേ
ആഹ്
പ്ലേസ് കൊടുക്കുന്ന സമയത്ത് നമ്മള നമ്മടെ ഒരു സ്ഥല പേരുണ്ടാവൂല്ലോ
ഉം
ആ സ്ഥല പേര് കൊടുക്കരുത് നമ്മുടെ ജില്ലയുടെ പേര് നമ്മുടെ സ്റ്റേറ്റിന്റെ പേരും പിൻകോഡും മാത്രമേ കൊടുക്കാവൂ
ഓ അതായത് ഇപ്പോ ഒരു സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് ഡിസ്ട്രിക്റ്റ് വരെ വരാൻ പറ്റുള്ളൂ എന്ന് അതിന്റെ പുറത്തേക്കുള്ള ഡീറ്റെയിൽസ് ആകും കൊടുക്കരുതന്ന് അല്ലെ
ഡിസ്ട്രിക്റ്റ് ആ സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് പിന്നെ പിൻ കോഡ് കൊടുക്കണം
ആഹ്
അപ്പൊ ഇന്ത്യക്ക് പോറത്തോട്ടാണ് നമ്മള് ചെയ്യുന്നതെങ്കില് എന്ത്‌ കൊടുക്ക ആഹ് ഇതുപോലെ നമ്മുടെ ആ സ്റ്റേറ്റിന്റെ പേരും കൊടുക്ക നാഷണല്. നാഷന്റെ പേരും കൊടുക്കാ.
ആഹ്.
അല്ലാതെ ഇന്നെടുത്തുന്ന് ഇന്നെടുത്തുന്ന് നമ്മൾ വരുന്നുന്നോന്നൊന്നും പറയരുത്. ത്രയ കൊടുക്ക നമ്മുടെ പിന്നെ നമ്മൾ അതിനകത്ത് എന്തൊക്കെ കൊടുക്കുന്നു. സി വിയി ന്തൊക്കെയാണോ നമ്മള് ഡീറ്റെയിൽസ് കൊടുക്കുന്ന അതി ബേസ് യ്തായിരിക്കും നമക്ക് കൊസ്റ്റ്യൻ. ത്യൻ വരുന്നേ അതുകൊണ്ട് അറിയാവ്ന്നെ മാത്രെ സിവിൽ കൊടുക്കാവൂ അങ്ങനെയൊക്കെ കൊറെേ ഉണ്ട്. ബോഡി ലാംഗവേ വോക്കിംഗ് ലാംഗ്വേജ് കേറി വെരുമ്പോഴുള്ള ലാംഗ്വേജ് ഇതെല്ലാം നോട്ട് യ്യും.
ആണോ.
ഉം.
ഉം ന്നാ അതിനെ പറ്റിയിട്ട് ഞാൻ ഏഹ് പിന്നെ വിളിക്കുമ്പോ പറയേ?
ഓക്കെ
ഉം, ന്നാൽ ശരി ഞാൻ പിന്നെ വിളിക്കാം.
ശരി.
ഓക്കെ ബായ്.
ബായ്.